ആണ്ട്
ആഹ് ഓക്കേ എന്ത്‌ണ്ടടാ വിശേഷം
സുഖം കൊഴപ്പൊന്നുല്ല
ആഹ് എങ്ങനെയ്ണ്ട് ഒരു കല്യാണത്തിന് പോയിന്ന് പറഞ്ഞായിരുന്നല്ലോ
ആഹ് കല്യാണത്തിന് പോയി ഉഷാറായി
വിശേഷങ്ങളക്കെ എന്തുണ്ട്
കല്ല്യാണത്തിന് എന്താ എല്ലാവാരും ഉണ്ടായിരുന്നു നല്ലത് പെണ്ണിന്റി ചെക്കന്റി ആണെങ്കിലും കോസ്റ്റ്യൂംസ് അത്
അത്യാവശ്യം ആഹ് അതായത് മഞ്ഞ കല്യാണം ശോപ്പ് കല്യാണം അങ്ങനത്തെ കല്യാണൊക്കെ ഇണ്ടായിരുന്നോ അരിക്കുത്ത് കല്യാണം
എല്ലാണ്ടായിരുന്നു
എല്ല ഇണ്ടായരുന്നല്ലേ ഇപ്പത്തെ കല്യാണങ്ങളക്കെ ഇങ്ങനെയാ എല്ലാ കല്യാണത്തി ത്തിനും അരിക്കുത്തി കല്യാണണ്ട് അത്പോലെ ഏ മഞ്ഞ കല്യാണണ്ട് മഞ്ഞ കല്ല്യാണത്തിന് അരിക്കുത്ത് കല്യാണത്തിന് എല്ലാ ത്‌ലും വേറെ വേറെ ഡ്രസ്സും ഒക്കെ എടുക്കണ്ടേ വസ്ത്രങ്ങളൊക്കെ എത്രാ വേണംന്നാ
കല്ല്യാണൊക്കെ ഉശാറായിരുന്നു പക്ഷെ എങ്കി ചൂട് സഹിക്കില്ല
അഹ് ഓഹ് മഴൊക്കെ കൊറവുണല്ലേ
ഉം മഴയും പെയ്യുന്നില്ല തലേ ദിവസം ആണെങ്കിലൊ ചെറിയ ചാറ്റ റ്റൽമഴ ആവോണ്ട് വരുന്നവർക്കും ചെറിയ ബുദ്ധിമുട്ട്
ആഹ് പിന്നെ ഇപ്പഴാണെങ്കി എല്ലാവർക്കും ഈ മഴ കൊ മഴ കൊറച്ചും നാ ദിവസേ മഴ ഇണ്ടായിരുന്നുള്ളൂ ആ മഴക്കാണെങ്കി എല്ലാവർക്കും ജലദോഷവും പനിയും പിടി പുതിയത്ക്ക് എല്ലാര്ക്കും ഓരോരോ മൂലക്കാ എല്ലാരും ഇപ്പൊ അതിന്റെ പിന്നാലയാ മക്കക്ക് ഓരോരോ ആൾക്കാരിക്ക് പനിയാണ് ജലദോഷാണ് പറഞ്ഞിട്ട് അങ്ങൻതെ കൊറേ ഏ ആശുപത്രികളും
അനിയത്തിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു അവക്ക് പനി ജലദോഷ യൂറിനറി ഇൻഫ്ഇൻഫെക്ഷൻ
ഉ
അമ്മേ അവള് പറഞ് ചേച്ചി ഞാൻ വെള്ളം കുടിക്ക് ക്കുന്നുണ്ട് മൂത്രംഒഴിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവിട പോയി മൂത്രം ചെക്ക് ചെയ്യാൻ കൊടുത്തപ്പഴത്തേന് അതിന്റെ കളറ്
ആഹ് കളറ് നല്ല ഇതായിട്ട്ണ്ടാവും മഞ്ഞക്കളറായിരിക്കും അതുപോലെ തന്നെ കളറ് മഞ്ഞക കളറായാ തന്നെ വിചാരിക്കണം മൂത്രത്തിന്റെ ഏഹ് മഞ്ഞക്കളറായാതന്നെ നമുക്കൊരു വെള്ളം കുടി കുറവാണ് എന്ന് നമ്മൾ ചിന്തിക്കും ണം അതുപോലെ തന്നെ മഞ്ഞ കളർ മാത്രല്ല ഏ നമുക്ക് ഇപ്പ ഈ മൂത്രാശയ അണുബാധ വരുവ ല്ലോ അപ്പൊ അത് നമ്മള് വെള്ളം കുടിക്കാത്ത വെള്ളം കുടിക്കല് കുറവായത് കൊണ്ടും വരാം അതല്ലാതെ വേറെ എന്തെങ്കിലും നമ്മളെ ഏഹ് പ്രശ്നമുണ്ടെങ്കിലും വരാ
ആ അവള് പറയുന്നുണ്ട് ചേച്ചി ഞാൻ നല്ലോം വെള്ളം കുടിക്കുന്നുണ്ട്
വെള്ളം കുടിച്ചാ മാത്രം കാര്യഇല്ലേ അത് വേറെ ആര്ക്കെങ്കിലൊക്കെ നമ്മളി ഇബ് നമ്മൾ പുറത്ത് പോയിട്ട് ഏതെങ്കിലൊക്കെ ടോയ്ലറ്റ് യു ഉപയോഗിക്കുവല്ലോ അന്നേരത്തെ വേറെ ആ ഏതെങ്കിലും ഇതുപോലെ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാര് വന്നിട്ട് ഈ മൂത്രാശയ അണുപാത ഉള്ള ആൾക്കാര് വന്ന് ഇരുന്ന് ആ ടോയ്ലറ്റിൽ നമ്മള് വീണ്ടും പോയിരിക്കുന്ന സമയത്ത് നമ്മക്കാ മൂത്രാശയണ്പാത വരാഉള്ള ചാൻസ് ഉണ്ട് അപ്പ അങ്ങനെയും വരാ ആ അത് അതെ അങ്ങനെയും വരാം പിന്നെ മു വെള്ളം കുടിക്കല് കുറവാകുന്ന സമയത്ത് നമ്മളെ മൂത്രത്തിലൂടെയും മലത്തിലൂടെ ആന്നാല്ലോ കൂടുതലായിട്ട് നമ്മടെ ശരീരത്തിലുള്ള ഏ വേസ്റ്റ് എല്ലാം പുറത്തു പോന്നത് നമ്മുടെ ശരീരത്തിലുള്ള മാലി ന്യങ്ങളെല്ലാം കൂടുതലായിട്ട് പുറത്തു പോന്നത് മൂത്രം, മലം, അതുപോലെ തന്നെ വിയർപ്പ് ഇതിലൂടെ ആണല്ലോ അപ്പ അത് ശരിയായി പോവാതിരന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആ ഇതുപോലെഉള്ള പ്രശ്നങ്ങൾ വരും ഏ മാലി
ഇവൾക്കെന്താ ഇവള ഇപ്പൊ വെള്ളം കുടിക്കുന്നുണ്ട്ന്നൊക്കെയ പറയന്ന് ഇനിപ്പോ ഭേദല്ലെങ്കി ചിലപ്പോ അഡ്മിറ്റ് എന്തെങ്കിലും പറയണ്ടാവും
അല്ല അത് മരുന്ന് തരും അവര് മാ ഇപ്പോ ഈ മൂത്രാശയ അണുബാധ നശിപ്പിക്ക ആഹ് ആഹ് കീടങ്ങളെ നശിപ്പിക്കാ വേണ്ടിട്ടുള്ള മരുന്ന് തരും അതിനുശേഷ അത് എഫക്ട് അത് കറക്റ്റ് ആയിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കി മാത്രം ഒന്നുകൂടെ മൂത്രം ഏ വേറെ തന്നെ ഒരു ആ പരിശോധിക്കാൻ വേണ്ടി കൊടുക്കേണ്ടി വരും ഒരു മൂന്ന് ദിവസ എടുത്തിട്ടുള്ള ഒരു പരിശോധനഉണ്ട് ആ അതെ ആ പരിശോ ധനയിലൂടെ എന്താ അവര്ക്ക് മനസ്സിലാവും ഏത് തരത്തിലുള്ള ആ രോഗാണു ആ നമ്മടെ ശരീരത്തിൽ ഉള്ളത് ആ മൂത്രാശയത്തില് ഉള്ള തന്ന് അവര്ക്ക് മനസിലവും അപ്പ അതിനെ അതിനെ മാത്രെ കേന്ദ്രീകരിച്ചു കൊണ്ട് അതിനെ കൊല്ലാൻ വേണ്ടിട്ടുള്ള മരുന്നാന്ന് ഇനി തരിക അപ്പൊ പൂർണ്ണായിട്ട് മാറും ഇപ്പ
എന്താ അതെന്താണെങ്കിലും ഇനിയിപ്പോ കൊറവില്ലെങ്കിൽ ഒന്നും കൂടി പോയി കാണിക്കണം
അല്ല അത് കുറവുണ്ടാവും രാത്രിയുള്ള ഒരു പനിയായിരിക്കും കൂടുതലായിട്ട് ഇതിനുണ്ടാവും രാത്രി ഇങ്ങനെ ആ രാത്രി ഒരു വിറയലോട് കൂടിട്ടുള്ള പനിയാണ് കൂടുതലായിട്ടും ഉണ്ടാവുക
ഇന്നലെ തന്നെ പോവാൻ പറഞ്ഞു അപ്പ അവള് പറഞ്ഞുല്ലേ ച്ചി കുഴപ്പമൊന്നുമില്ല നാളെ പോവാ കുറവില്ലേ
അത് ഒന്നാമത് ഇസ് സ്ത്രീകളെ പ്രശ്നം തന്നെ അതാണ് നമ്മൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്ന് പോവാ നാളെ പോവാ ഇന്ന് പോല പ്രത്യേകിച്ച് നമ്മള ഈ മൂത്രാശയ പ്രശ്നങ്ങളെല്ലാം വരുന്ന അണുബാധകൾും കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മളത് നമുക്ക അറിയുല്ലല്ലോ നമ്മള് സാധാ പനി എന്ന് വിചാരിച്ചിരിക്കും പക്ഷെ അത് പനായിരിക്കൂല അത് കറക്റ്റ് പനി ആയിരിക്കൂല അത് വേറെ എന്തിനിങ്കിലും പനിന്ന് പറയുന്നത് തന്നെ നമ്മള ഒരു രോഗലക്ഷണം ഒരു രോഗലക് ക്ഷണം എന്നല്ലേ പറയുന്നത് അപ്പ അതെന്തെങ്കിലും നമ്മ ളെശരീരത്തിനുള്ളിൽ ഉണ്ടാവുന്ന സമയത്താണ് രോഗലക്ഷണങ്ങളായിട്ട് പനി പുറത്തേക്ക് വരുന്നു അപ്പം അതെന്താ ആദ്യം പനി വന്നാൽ നമ്മളത് എന്ത് കൊണ്ടാ പനി വന്നേ നമ്മൾ ആദ്യം ചിന്തിക്കണം നമുക്ക് പെൺകുട്ടിയക്ക്െ പ്രത്യേകിച്ചിട്ട് വരുന്ന ഒരു രോഗമാണല്ലോ ഈ മൂത്രാശാ അണു ബാധ എന്ന് പറയുന്നത്
അവിടെ കുട്ടികൾക്ക് വേറെ കൊഴപ്പൊന്നുംല്ലല്ലോ
ഇല്ല വേറെ പ്രശ്നമൊന്നുല്ല ഇങ്ങനെ പനിയും ജലദോഷം എല്ലാം മാറി വരുന്നുണ്ട് പിന്നെ ഈ കല്യാണത്തിന് പോയിട്ട് എന്തായിരുന്നു ഭക്ഷണവും കാര്യങ്ങളൊക്കെ
അവിടെ എന്താ ഉ അടിച്ചു പൊളിച്ചു അവിടെ സദ്യ ഉണ്ടായിരുന്നു
ആഹ് ആഹ് കല്യാണത്തിന് ആ കല്യാണ ത്തിന് പൊതുവേ നിങ്ങള ആൾക്കാര് സദ്യയാണല്ലോ ഉണ്ടാക്കാറ്
ആഹ് പക്ഷെ നല്ലതായിരുന്നു സദ്യൊക്കെ നല്ലതായിരുന്നു ആ വെച്ച ആളും അ അതെ ആഹ്
പക്ഷെ ഇപ്പത്തെ പച്ചക്കറി ഒന്നും വിശ്വസിക്കാൻ വേണ്ടി പറ്റാത്ത രീതിക്കാ കാരണം എല്ലാ കയറ്റുമതീത് വരുവല്ലേ ചെയ്യുന്നു ഓരോരോ മരുന്നെള്ളാ അടിച്ചിട്ട് കയറ്റുമതി ചെയ്തിട്ട് റ്റി വരുവാ ചെയ്യ്ന്നത് അക്കണക്കിന് നോക്കുമ്പോ ബിരിയാണി തന്നെ കുറച് കൂടി നല്ലത്
പക്ഷെ ഈ ചൂട് സമയല്ലേ ചൂട് സമയത്ത് ഈ ചി ചിക്കം കഴിച് കഴിഞ്ഞാ വയറിളക്കോം കാര്യങ്ങളും വയറ വേദനി ചൂട് കുട്ട്യാൾക്കെന്നെ സഹിക്കാവെയ്യ ഇപ്പന്റെ മോള്ക്ക് ഇപ്പൊ മഴ പെയ്തിട്ടും കൂടി അവക്ക് മേ ല്ള്ള ചൂടൊന്നും പോയിട്ടില്ല അതിനെത്ര പൗഡർകളാഇട്ടേ എത്ര ഡോക്ടർമാരെ കണ്ടു ഒരി ഒരു ഭേദോല്ലാ പറഞ്ഞ ഒരിഭ ദോല്ലാ ഇനിപ്പെ എവിടെ പോയി കാണിക്കാന്നറിയില്ല കല്യാണത്തിന് ണാണെങ്കിലും അത് ഈ കയ്യില്ലാത്ത ഉടുപ്പിട്ടിട്ടെ
ആഹ് ശരി
അതികായി മേലിലൊക്കെ ചൂട് ഇങ്ങനെ ചെറുതായിട്ട് ഇണ്ട് ഇപ്പോഴും
തീ പിന്നെ അത് കുട്ട്യാള ആവുന്ന സമയത്ത് അത് ചൊറിഞ്ഞൊണ്ടേ ഇരിക്കും
ആഹ് അത് ചുവപ്പ് കളറ് വന്നിട്ടെയ് ചൊകപ്പ് കളറ്ട് വന്നിട്ട്ണ്ട് അതേനിപ്പോ എന്ത് ഡോക്ടർ ഏത് ഡോക്ടറെ പോയി കാണിക്കാ ന്നഒരു
ഇഹ് ഹ ഹ അത് മാറും അതെ അവരെ ആ ഒരു ശീലവും കൂടി ഇല്ലാണ്ടാക്കണം അവര് ഈ കുരു വരുന്ന സമയത്ത് ചൊറിഞ്ഞോകൊണ്ടിരി നമ്മള് കാണാണ്ട അതിലിങ്ങനെ തൊട്ടോണ്ടേ ഇരിക്കാ ആ സമയത്ത് അത് പിന്നെയും കൂട കൂടിക്കൊണ്ടിരിക്കും അത്
വല്ലാത അവള് ഇതാവുന്നില്ല
തൊടുന്നില്ല ആഹ് പിന്നെ വെയർപ്പ് പൊറത്തെല്ല ആവുന്ന സമയത്ത് വെയർപ്പ് കൂടുതലായിട്ട് നി ന്ന സ്ഥലം അല്ലേ കൈക്കൂട് പുറത്തെ അപ്പ അന്നേരത്ത് ആഹ് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
പ ഇപ്പൊ കൊറച്ചു മാസം മുന്നേ നല്ല ചൂടുണ്ടായിരുന്നില്ലേ ആ സമയത്ത് ക്ക് അങ്ങനെ ചൂടേ പൊട്ടാത്തതാ ഈ സമയത്ത്ക്ക് കയ്യില് മാത്ര കൈ മാത്രം കൊറച്ച് കൊറച്ച് കൊറച്ച് വന്നു ഇവൊക്ക അങ്ങനെയല്ലേയ് ഇവക്ക് മൊഖത്ത് അതുപോലെ കഴ്ത്തില് നെ റ്റില് അതുപോലെ കയ്യില് കാലില് പൊറത്ത് ഇപ്പയാ ആഹ് ഇപ്പൊ തൊടങ്ങിയതാണ് അവൾക്ക് പൊറത്താ ചൂട്. പിന്നെ ഇതുവരെ മാറിയിട്ടില്ല ഇനിയപ്പോ എന്ത് ഡോക്ടറെ കാണിക്കാ
പു ഹഹ് ഓരരാളെ ശരീരത്തിന്റെ ഓരോരെ ഏഹ് ഇത് ഇണ്ടാവൊല്ലോ അടയാളങ്ങൾ ഇണ്ടാവൊല്ലോ അത് വെച്ച് നമ്മള് ഈ ചൂട് കൂടിയ ശ് പ്രകൃതം ഇണ്ടാവും. ഹ് ചൂ ചൂടൊ ര് മിതത്തില് പോകുന്ന പ്രകൃതം ഇണ്ടാവും നല്ല തീരെ ചൂടില്ലാത്ത തണുപ്പ് അനുഭവപ്പെടുന്ന പ്രകൃതണ്ടാവും ഇപ്പ വാത പിത്ത കബ എന്നെല്ലാം പറഞ്ഞിട്ട് മൂന്ന് ഹ് ബോഡി ടൈപ്പ് ഇണ്ട് ശരീരത്തിന്റെ ഘടനന്നെ മൂന്ന് തരത്തില്ണ്ട് പ്പൊ ഈ ചൂട് കൂടിയ ശരീരള്ള ആൾക്കാരാണെങ്കില് ചൂട് സമയം ആവുന്ന സമയത്ത് ഇതുപോലെ കുരു പൊട്ടും
ക്കങ്ങനെ തോന്നുണു കാരണം പ്രസവിച്ച സമ സമയത്ത് നമുക്ക് ഈ തണുപ്പൊക്കെ നമ്മള് തണുപ്പൊന്നും ത
എടക്കെടക്ക് നമ്മളെ ഈ ഏ ചൂടുകൂരു പൊന്തുന്ന സമയത്ത് എടയ്ക്കെടക്ക് മേൽല് നല്ല തളുത്ത വെള്ളം ഒഴിച്ച് കൊടുക്ക അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിനെകൊണ്ട് ഒപ്പിക്കൊടുക്കുവല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടിണ്ടെങ്കിൽ കുറച്ചൊരു കൊറവ്ണ്ടാവും ചൂട് കുരുവൊന്ന് താഴും.
ഇവളെ ഈ പ്രസവം കഴിഞ്ഞ സമയത്തൊക്കെ നമ്മള് ടർക്കിയിലൊക്കെ പൊതിഞ് പൊതപ്പൊക്കെ പൊതച്ചു കൊടുക്കോല്ലോ ഈ കുട്ടി അത് കുറച്ചൊക്കെ ഇങ്ങ്ട് കാലും കയൊക്കെ ഇട്ട് അനക്കാൻ തൊടങ്ങ്ണ പ്രായമായപ്പോതൊട്ട് നമ്മളെ എത്ര പൊതച്ചു കൊടുത്താലും ഈ കുട്ടി പൊത
അത് കുട്ടിൾ അങ്ങെൻ തന്നെയാ കുട്ടിൾക്ക് അത് ഒരു അലോസരായിട്ട് മാറും പിന്നെ അവര്ക്ക് ചൂട് നമ്മുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റ്ല്ലല്ലോ
ഇപ്പഴും അതെ ഇപ്പ ഈ മഴയൊക്കെ പെയ്ത സമയത്ത് ഈ മഴയെക്കെ പെയ്ത സമയത്ത്
ആഹ് നമ്മള് തണ്ത്ത് വെറെച്ച് ഇര്ന്ന്ണ്ടെങ്കിൽ അവർക്കത് പ്രശ്നം ണ്ടാവൂല.
മറ്റു കുട്ടികളൊക്കെ ചേച്ചിമാര്ടെ മക്കളൊക്കെ വിളിക്കുമ്പോ പറയും പൊതച്ച്ട്ട് പൊതപ്പ് മേല്ന്ന് എടുക്കണില്ലാ പറയും ഇവക്ക് പൊതപ്പിട്ട് കൊടുത്ത അത് എത്ര ഉറർക്കത്തിലാണെങ്കിലും അവളറിയു അത് അത് കാല് കൊണ്ട് തട്ടി മാറ്റിട്ട് അമ്മ മാറ്റ് ആഹ് മ്മ മാറ്റ് മാറ്റ് അതുപോലെ പാമ്പേഴ്സോക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാ അത് പറയാ അമ്മ ഊര് പാമ്പേശ് ഊര് പറയും. അതാണ് ഇവ്ടുത്ത അവസ്ഥ ഇതിനെ ഒന്ന്
അതെ ഏകദേശം കുട്ടികളെല്ലം ഈ ചൂട് കൂടുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇണ്ട്. ചൂടുള്ള സമയത്തും തണുപ്പാണെങ്കിലും ഒക്കെ ഇങ്ങെൻ തന്നെയാ പറഞ്ഞിട്ട് കാര്യല്ല വേറെ എന്ട്ട് കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസായി ഇപ്പൊ
ഏഹ്
കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പത്ര ദിവസായി? കല്യാണത്തിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട്
ഏഹ് നാലുസായി
ആഹ് നാല് ദിവസ ായല്ലേ ഓക്കെ ആരെ കല്യാണായിരുന്നു?
ഇപ്പോ കൊണ്ടൊന്നു
ആഹ് ആരെ കല്യാണായിരുന്നു? ആഹ് അനിയത്തീന്റെ കല്യാണായിരു
ഉം ആ മാമന്റെ അമ്മാവന്റെ മാ ആ എല്ലാം രണ്ടും ഉണ്ടായിരുന്നു ബിരിയാണി സദ്യയൊക്കെ അല്ല മാമന്റെ മകൾ ബിരിയാണി ണ്ടായിരുന്നു, സദ്യ ണ്ടായിരുന്നു, ആ അവിയെലൊക്കെ അടിപൊളിയ ആയിരുന്നു.
അപ്പോ അവര്ക്ക് നല്ല നഷ്ടായ്ട്ടുണ്ടാവല്ലോ അവര്ക്ക് കൊറെേ ഫു ഈ ഭക്ഷണം
അത് രണ്ടാമത്ണ്ടാക്കിയേ ചോറൊക്കെ ചോറൊക്കെ രണ്ടാമത് വെച്ച ആള്കളീ ആഹ് അധിക ഈ സദ്യക്കല്ലേ എല്ലാരും ഓടിവര്യ അവര് എന്താ അധികം കറികളും കാര്യങ്ങളൊക്കെ അധികണ്ടാക്കിയാര്ന്നു
ആഹ്
പിന്നെ ചോറ് കമ്മിയായ് എന്നിട്ട് പിന്നെ രണ്ടാമത് ചോറ് വെച്ച് ബിരിയാണിയപ്പഴും
ത്ത്ലും എല്ലാത്ത്ലും ആർഭാട ഭക്ഷണത്ത്ലും ആർഭാടാണ് ഏഹ് സ്വർണത്ത് ത്ത്ലും ആർഭാടാണ് ബാക്കി ആഹ്ഹ്ഹ് ന്തൊഫംഗ്ഷന്റെ കാര്യത്ത്ലാണെങ്കിലോ ആഘോഷങ്ങളൊ ട്ടും കൊറവൂല്ലാ ആർഭാടങ്ങള് നല്ല കൂടുതലും ഉണ്ട്
ത്തെന്ന് പറയുമ്പോ ഒര് ദിവസത്തെ കല്യാണല്ലേ ഇത് മൂന്ന് നാല് ദിവസത്തെ കല്യാണാ
ആഹ് അതെ മൂന്നും ദ് നാലും ദിവസത്തെ കല്യാണ അതാണ് ഏഹ് ഭയങ്കര കഷ്ടാണ് പിന്നീ പ്പത്തെ സൊർണ്ണ വെലയോ പറയാന്ണ്ടോ കൂടികൂടി എവ്ടെയാനിക്ക്ന്നത് നമ്മക്കൊന്നും ചിന്തിക്കാൻ വേണ്ടി പറ്റ് റ്റാത്ത രീതിക്കല്ലെ സൊർണ്ണം
ഇവരു അതെ അത്യാവശ്യം അത്യാവശ്യം കൊടുത്തിട്ട്ണ്ട് അതൊക്കെ ആഹ് കുട്ടീടെ കഴ്ത്ത്ലും കാതിലുംണ്ടായാ മതിയാര്ന്ന്
എല്ലാ എത്ര ഇല്ലാത്ത ആൾക്കാരാണെങ്കിലിപ്പൊ വായ്പ്പെടുത്തിട്ട്ല്ലേ ഈ കൊടുക്ക്ന്നത് പിന്നെ ഈ വായ്പ അവര്ക്ക് എത്ര നാൾ അടക്കണ്ന്നാ ഏഹ് എല്ലാരേം കാര്യങ്ങൻതന്നാ ഇപ്പ വായ്പ്പ്ല്ലാത്താള് ക്കാരുണ്ടോ എല്ലാര് ഈ കിട്ട്ന്ന പൈസെല് മുക്കാലും പോക്ന്നത് വായ്പയ്ലേക്കല്ലേ അതെ പറഞ്ഞിട്ട് കാര്യല്ല
ഇവര് ഏഹ് ആള്ക്കാര്ടെ മുന്നില് എൻ നമ്മളെ മക്കള് ഒന്നുല്ലാണ്ട് പറഞ്ഞയ് ക്കങ്ങ്നത്തെ‌ക്കെ ചിന്താഗതിയായ്ട്ടാണ് അവര് അവര്ടത് ചിന്തിക്ക്ന്ന്ല്ലത് അതെ അങ്ങനെ അവര് കൊറെ പൈസതൊക്കെകൊ കൊട്ത്തിട്ട് കല്യാണം കഴിച്ച് കൊട്ത്തിട്ട് പെൺകുട്ട്യോൾടെ ഭാവി നന്നാവുന്ന്ണ്ടോ എത്ര പെൺകുട്ട്യോള് മരിച്ച് പോന്നു സ്ത്രീധനം കൊടുത്ത്ട്ടും സൊർണ്ണ ആഹ് അതെ അത്രയും അച്ഛനും അമ്മയും ബുദ്ധിമുട്ടായ്ട്ട് ആഹ് ബുദ്ധിമുട്ടിട്ട് സ് സൊർണ്ണോം കാര്യങ്ങളുണ്ടായ് കൊടുത്ത് കല്യണം കഴിച്ച് വിട്ടേന് ശേഷം എത്ര പെൺകുട്ട്യോൾക്ക് അത്ട്ട് നടക്കാന്ള്ള യോഗണ്ട്
അതെ എത്ര പെൺകുട്ട്യക്ക് അത്ട്ട് നടക്കാന്ള്ള യോഗണ്ട് സത്യാണ്
ഇപ്പ ഈ ചെക്കമ്മാര് കല്യാണംകഴ്യണ അന്നേ അതക്കെട്ട്കൊട്ക്ക്വള്ള്
ആഹ് അതെ അത് കഴിഞ്ഞ പിന്നെ കണികണ്വാ പോലുംല്ല അതെന്നെ നമുക്കന്നാ പിന്നെ വിളിക്കാം ഞാനിപ്പോ ആഹ് കൊറച്ച് തെരക്ക്ലാ ഓഹ് ശെരി ഓക്കെ
മ്മ് ഓള് ദാ